ഹലോ ആ പറി എന്താണ് ഹലോ ഹ ആഹ് ഹലോ കേക്കണില്ലേ
ആ കേക്കാണ്ട് കേക്കാണ്ട് പറി
ആ പറി
അപ്പൊ അങ്ങനെ എന്താ പിന്നെ വേറെ വിശേഷം
വേറെ എന്താ എറെ എന്തോ പറഞ്ഞോണ്ടിരുന്നന്നല്ലോ ആ പ്ലാസ്
ആഹ് അതേനെ ആ പക് തക്കെ കൊഴപ്പം ഒന്നില്ല ഇപ്പൊ പ്രശ്നൊന്നുമില്ല ഇപ്പൊ കാലിങ്ങനെ അത് അതിന്റെ ഒരു അതിന്റതായിട്ടുള്ള പ്രശ്നള്ളോ ഒന്ന പറയാ കാല് താഴ്ത്തി കിട്ടിരിക്കുമ്പോ നമ്മള് കൊറേ ദൂരം നടക്കുമ്പോ ടൂറൊക്കെ പോകുമ്പോ നമ്മള് നടക്കില്ലേ
ഉം
അപ്പ അപ്പോഴൊക്കെ ചെറിയൊരു കാല നല്ലൊരു ചെറ അല്ല രീതിയിലന്നെ ബുദ്ധിമു് നമ്മൾണ്ടയിലൊക്കെ ഇരു നമ്മൾ ട്രാവലർ ഒക്കെ വിളിച്ചിട്ടല്ലേ പോും അപ്പോൾ കുറ നേരം തായ് തേക്ക് കാല് ഇട്ടിരിക്കുമ്പയേ ന നീര് വന്ന് നന്നായി വെരും നീര് പിന്നെ നിക്ക് നടക്കാൻ കുറച്ചു ബുദ്ദിമുട്ടാവും അങ്ങനൊരു പ്രശ്നം വരുന്നിണ്ടിപ്പോ
അപ്പോ ഡാൻസ് കളിക്കും അതൊക്കെ ബുദ്ദിമുട്ടുണ്ടാകും ട്ടോ
ആ ഡാൻസ് കളിക്കുമ്പോ വെന്തോ നമ്മക്ക് കാലോ ണ്ട് നമുക്ക് ചപ്ട്ടെണ്ടക്ക വരല്ലോ
ഉം
അപ്പോ അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ദിമുട്ട് വെരും
ഉം പിന്നെന്നു പർഞ്ഞാ ഏ പൊസ് പൊഷൻ ല് ആവില്ല ഇരിക്കാനും എണീക്കാനുംഒക്കെ ഉണ്ടാവില്ലെ
അതേ, ഈ ഞമ്മള് പ്പോ ക്ലാസിക്കൽ പഠിക്കുമ്പോ അങ്ങനെയല്ലെ കൊർച്ച് പഠിച്ചിട്ടുണ്ടോ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ
ഞാനിവിടെ ഡാൻസൊക്കെ പഠിപ്പിച്ച് കൊട്ത്തായിർന്നു.
ആണോ എത്ര വർഷം പഠിച്ചു
ഞാന് മൂന്നു വയസ്സ് തൊട്ടേ ഡാൻ സ് പഠിച്ചിണ്ട്. മ് ഞാന്നട്ട് കല്യാണത്തിന്റ ഒരു മാസ സം മുന്നേ വരെ ഡാൻസ് കളിച്ചാർന്നു എന്നിട്ടാണ് ഡാൻസ് നിർ പിന്നവിടെ കെട്ടി ച്ചൊട്ന്ന വീട്ടില് പഠിപ്പിച്ചൊടത്താർന്നു ഡാൻസ് ഹലോ റൈഞ്ചില്ലോട്ത്ത്ക്ക് നിക്ക് പിന്നെ കെട്ടിച്ച് കൊട്ന്ന വീട്ടില്
അതെ അമ്മ വരുംപ്പഴേ അമ്മ വെരേ അപ്പ വാതില് തൊർന്ന് വിട്ട് കൊട്ക്കാ പോയതാ ഞാൻ
അതീത്തെ
അമ്മ ഉച്ചക്ക് ചോറുണ്ണാൻ വരേ അപ്പ ഇവടെ റോഡ് സൈഡായാരണം കൊണ്ട് വാതിലമ്മുക്കെപ്പയും തോർന്നിടാനും പെറ്റ് ഇല്ലേ
പറ്റില്ല പറ്റില്ല ആരാ
അതെ മൂന്ന് സൈഡിലും റോഡാണെ അപ്പൊ മുന്ന് സൈഡിലല്ല നാല് സൈഡിലും റോഡാ ഹലോ
ടൗണേരിയേലാണോ വീട്
ആ ടൗനിലന്നെയാ അപ്പോ റോഡാ ആ അത് ഇപ്പള്ളത് മ് ഒന്നെ രണ്ടേ മൂന്നെ നാല് റോഡ്ണ്ട്
അതെ ശെരി ഓക്കേ ഓക്കേ അപ്പോ നാനിന്നറ്റ് ഇബടെ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു പഠിപ്പിച്ചുകൊടുത്തായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ സ്റ്റേജിലൊക്കെ ഡാൻസ് ചെയ്താർന്നില്ല കല്യാണത്തിന്റെ എന്താണ് ഒരു മാസൊക്കെ മുന്നേ ഗുരുവായൂർ അമ്പലത്തിൽ ഡാൻസ് ചെയ് ദാർന്നു എന്നിട്ട് പിന്നെ കല്യാണം ഇണ്ടാർന്നത് പിന്നെ ഞാൻ കളിച്ചിട്ടൊന്നുമില്ല പിന്നെന്നിട്ട് ഇപ്പോ കുട്ടിയൊക്കെ ആയെന് പിന്നെ എനിക്ക് കളിക്കാനും ഒരു മടിയാണ് ഒരു നാണക്കേടൊക്കെയായി കല്യാണൊക്കെ കഴിഞ്ഞപ്പോളെ ഞാൻ കളിയൊക്കെ ആകുമ്പോ നിർത്തി പഠിപ്പിച്ചുകൊടുക്കും, പക്ഷെ എനിക്ക് കളിക്കാനൊരു മടിയാണ് ഇപ്പോ കുട്ടിയൊക്കെ ആയേനുശേഷം എനിക്ക് കളിക്കണം കളിക്കണം ന്നിങ്ങനെ മനസ്സിലൊരു ആഗ്രഹങ്ങനെ വന്നു അപ്പോ ഞാൻ ഇപ്പോത ഫെബ്രുവരിയിൽ ഇവിടെ അമ്പലത്തിലൊരു പ്രോഗ്രാമുണ്ടാർന്നു ഈ പൂരത്തിന്റ ആ ഒരു ടൈമിലൊരു പരിപാടികളുണ്ടാവില്ലേ അപ്പതില് ഡാൻസ് കളിച്ചു ച്ചു കുച്ചിപ്പുടി കളിച്ചു അങ്ങനെ ഇപ്പോ അടുത്ത കഴിഞ്ഞ മാസം തിരുവാതിര കളി കളിച്ചായിരുന്നു പിന്നിം ഇനിയിപ്പോ കളി ക്കണന്നൊക്കെണ്ട് ഇനി കളിക്കണം
കളിക്കണന്ന് ആഗ്രഹണ്ടെങ്കിൽ കളിക്ക്യാ എന്താ വെച്ചാ നമ്മൾക്ക് ഇപ്പോഴാണ് കളിക്കാൻ പറ്റുള്ളൂ പിന്നീട് നമുക്ക് നിങ്ങക്ക് പിന്നെ ഡാൻസ് പഠിച്ചിട്ടുള്ള കാരണം എപ്പഴായാലും കളിക്കാട്ടാ നിങ്ങക്ക് പറ്റും ഞങ്ങ അതുപോലെ പറ്റില്ലല്ലോ എന്താച്ചാ ഇപ്പോ തന്നെ ആൾ ദിപ്പോ ഞാൻ പറഞ്ഞില്ലേച്ചി കൊറച്ച് ചേച്ചിമാരിവിടെന്ന് പോവുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ചേച്ചിമാരെന്നെ പറയും ദേ ഞാൻ കളിക്കണത് എങ്ങനെയാ നോക്ക് നീ എന്നൊക്കെ പറഞ്ഞു എന്റെടുത്ത് വന്ന് അഭിപ്രായം ചോയിക്കും വന്നിട്ട്. അപ്പോ ഞാ ഞാൻ പറയും കളിച്ച് കളിച്ചിട്ടേന്നെയാ പഠിക്ക്യ അല്ലാണ്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ ഓടിച്ചെന്ന് നിങ്ങളിപ്പോ ചെറുപ്പത്തിതൊട്ട് പഠി ച്ചിട്ടൊന്നുമല്ല നിങ്ങക്ക് പത്തുനാല്പത്തുരണ്ട് വയസ്സായില്ലേ. അപ്പോ നാല്പ്പത്തിരണ്ട് നാ നാൽപ്പത്തിമൂന്നു വയസ്സിൽ പോവുമ്പോ ഇങ്ങനൊക്കെ തന്നെയാ കളിക്കാൻ ബ്രോ നമ്മൾ ശ്രെമിക്യ നമുക്ക് പറ്റണെപോലെന്നൊക്കെ പറയും ഞാൻ എന്നിട്ട്. നമ്മളിങ്ങനെ എൻകറേജ് ചെയ്ത് കൊടുക്കും അവർക്ക്ട്ടാ എന്നെകൊണ്ടെ അതൊക്കെ പറ്റുള്ളൂ
എന്താവെച്ചാല് നമ്മള് ഒരു ചെറിയ തൈ വെച്ചാലും നമുക്കെ എങ്ങനെ വേണേലും നമുക്ക് അങ്ങടും ഇങ്ങടൊക്കെ വളയ്ക്കാം വല്യ മരായാൽ വളയ്ക്കാൻ പറ്റില്ല എല്ലാവരും മാ
മാറ്റം ഉണ്ടാവും അതന്നെ. പ്പ അത്പോലെ തന്നെ പ്രസ സ്ട്രോങ്ങായിട്ടുള്ള ആൾക്കാരാ വരുലില്ലേ എല്ലാവരും അപ്പ അവർക്ക് അതിന്റെതായിട്ടുള്ള ശരീര വടിവ് വൽ ഇണ്ടായ മ
ഇണ്ടാവില്ലേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കല്യാണം ന്റെ പ്രസവൊക്കെ കഴിഞ്ഞപ്പളേ എനിക്ക് ആകെ പിന്നെ ടെൻഷനായി ഇരുന്നാ കഴിഞ്ഞാ എണീക്കാൻ പറ്റണില്ല മറ്റേത് എങ്ങനോ ഓടി ചാടി നടന്ന അപ്പം നാളെ ഇനിക്ക് കഴിഞ്ഞാ ണീ ഇപ്പ വല്ല തള്ളാര് ണീ ക്കണ പോലെയാണ് മ്മള് കഷ്ടപ്പെട്ട് എണീക്കണേ ആ വണ്ണം വെച്ചു നന്നായിട്ട് വണ്ണം വെച്ച് ഞാനെ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങട് വരുമ്പഴേ എന്റെ ഏട്ടനന്നെ നിന്നോള് പ്രസ നന്നായിട്ട് തൊണ്ണൂറിന് പൂട്ടി കൊണ്ടര്ൽ കൂട്ടി കൊണ്ടന്നപ്പോ എന്റടുത്തു ഫസ് സ്റ്റ് എന്താ പറഞ്ഞ്ക്ക്‌തെ എന്നോട് ഈ വല്ലാണ്ട് തടിചെർ തുടങ്ങി ഇവിടെ തന്നെ ന്നാ ഓടിക്കോട്ട തടി കൊറക്കാൻ ഈ വല്ലാണ്ട് വണ്ണം വണ്ണം വെച്ചാർക്കുണു തടി നല്ലോ കൂടിയാർക്കുണു എന്നൊക്കെപറഞ്ഞിട്ട് ആകെ ഇന്നെ തളർ
അങ്ങനെ തളർത്ത തളരണ്ട എന്ത് വെച്ച് കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ചേ ച്ചി ഒരു കസിൻ കസിനല്ല ഒരു എന്റെ ഒരു അടുത്തുള്ള വീട്ടിൽത്തെ കുട്ടീടെ കസിനാ ആ ചേച്ചി പോലെ നെ രണ്ടു കുട്ട്യോളായി രണ്ട് കുട്ട്യോളെ ആയിട്ട് ആ ചേ ചേച്ചി ഇപ്പോ ഗൾഫി പോയേക്കുവാ ഗൾഫി പോയിട്ട് അവിടെ ഡാൻസ് പഠിപ്പിച്ചോണ്ട് ഇരി ക്യാ യോഗെ ഒക്കെ ചെയ്തിട്ടേ വ വണ്ണം കുറച്ചു
അത് യോഗ ചെയ്യണം ന്ന് ഉണ്ടടോ പക്ഷെ മടിയവുയാണെ നേരം വെളുത്ത ആവു ചെയ്യാൻ മടി
ച വണ്ണം ഒക്കെ കുറയും നിങ്ങക്ക് ഇപ്പോ ഡാൻസേർസ് ഒക്കെ ആവുമ്പോ അങ്ങനത്തെ ഒരു ഗുണം ഉണ്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇപ്പ ആഹ് ചേച്ചി പഠിപ്പിച്ചു കൊടുക്കാണ് ഡാൻസ് ഒക്കെ നന്നായി പഠിപ്പിച്ചു കൊടുക്ക്‌ന്നെന്ന് ന്നഅമലൊന്നും നക്ക് റീൽസൊക്കെ കാണുമ്പറിയാലോ
ആ പിന്നെന്താ ഞാനിപ്പ പറഞ്ഞുട്ട ഞഏറെ എൻക്ക് ഡാൻസ് കളിക്കാണ്ടാ കളിക്കണെന്ന് തോന്നിയാർന്നതതാ ഒര് ഡാൻസോയ്താ ഡാൻസൈതിട്ട് ഒരൊറ്റ മാസാ ഞാൻ ഡാൻസൈതൊള്ളൂ ഇതിന് വേണ്ടീട്ട് പ്രാക്ട്ടീസെയ്‌ത് എത്രവേഗാന്നറിയോ തടിയൊ എത്രയോകൊറ ഞ്ഞു
കൊറഞ്ഞുലെ പിന്നെ ഉണ്ണിപാല് കുടിച്ച്കയ്യുമ്പോ പൂവും ഒന്ന് ഒന്നരവയസ്സ് രണ്ട് വയസ്സ് ക്കകാമ്പി ക്കെന്തായാലും കൊറയും ഞാനൊക്കെ ഒന്നരവയസ്സിപ്പോ മൂത്താൾടെകഴിഞ്ഞപ്പിത്തിരി തടിച്ചിണ്ടാർന്നായര്ന്നു പിന്നത് പാല്കുടിച്ച്കഴിഞ്ഞ പ്പെല്ലാരും പറഞ്ഞു എന്റെഒക്കെ ഒരുകോലം കണ്ടിട്ട് പറഞ്ഞു ഇനിഉണ്ണീടെ പാല്കുടിക്കെ ക്കെനിർത്തിക്കോന്ന് പറഞ്ഞു എന്ന് വെച്ചാ ഞാൻഅത്പോലായി പെറ്റ് സില് പോലായിഞ്ഞാൻ ഹപ്പാ എല്ലാരും ആത്യൊക്കെ പറഞ്ഞു ഏഹ് ഊതിത് ഊതി പറന്നു പൂവുംന്നൊക്കെ പറഞ്എന്നെ കളിയാക്കായ്രുന്നു ആഹ് അപ്പ അത്കഴി രണ്ടാമ്ത്തെ ഡെലിവറി കഴിഞ്ഞപ്പോ വണ്ണം ന്നന്നായ് വെച്ചു നന്നായ് വെച്ചുച്ചാ അത്യാവശ്യം കൊഴപ്പില്ലാത്തരീതിയിൽ വണ്ണംവെച്ച അപ്പെല്ലാരും കൂടി ഇതേവണ്ണം ന്നന്നെമതീ ഇപ്പെല്ലാരും പറയണത് വണ്ണം കൊറക്കാൻ അഹഹ ഇപ്പകൂടിയേപ്പ പറയണ് കൊറക്കാ പഷേ ഇപ്പനോർമലന്നെല്ലാരു ചെലോര് പറഞ്ഞു നോർമലന്ന് പറഞ്ഞിണ്ടവോ ഓവർ വണ്ണോന്നില്യ പഷേ എന്നാലും ഏഹ് ചെലൊര് പറഞ് നിനക്ക് പഴേവണ്ണന്യ ബങ്ങി പഴൻച്ചാ ഒരു നോർമൽ വണ്ണണ്ടാവോലോ ഇതിപ്പോ നോർമൽനെകാളും കൊറച്ചൂടെ കൂടി
കൂടിയതെ ഞാനെ എനിക്കിപ്പ്ല്ലേ ഇപ്പഞാന് ഇപ്പ്ള്ള ഇപ്പ ഒന്നരവയസ്സൊക്കെകാ ഒരുവയസ്സ് കഴിഞ്ഞു കുട്ടിക്ക് ഇപ്പൊ ഒരുവയസ്സ് മൂന്ന് മാസൊക്കായി അപ്പൊ ഇങ്ങനെ എക്കും കൊറേ കുറഞ്ഞുകുണ് പക്ഷെ ചെലേക്കൊക്കെ പറയും യാണ് ശെരിക്ക് നമ്മള് കണ്ണാടി കാണുമ്പ ഒന്നുകൂടി കുറയാ നല്ലത് വയർ പോകുന്നില്ലടോ
ആ വയർ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നായിരിക്കും അത് നിങ്ങൾ യോഗ ഒക്കെ ചെയ്ത് ത് ശെരിയാക്കിയാമതി അത്ര വലിയ പ്രശ്നം നൊന്നും വരുല്ല വയർ പിന്നെന്താകും എന്താച്ചാ പ്രസവം കൈഴിജിറ്റില്ലാന്തല്ലേ വയർ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്ക ഹ അത് നെ കുറക്കാൻ ലക്ഷണം ഒന്നൂല്ല്യ പക്ഷെ ജിമ്മിനെകെ പോയ കുറയും
കുറിം കുറി ഞാൻ ന്റെ അമ്മെന്റടുത്തു പറയും അമ്മേ വയർ മാത്രം കുരീനില്ലായ അതേപോലെ നമുക്ക് ബ്രസ്റ്റ് ഇതൊന്നു കുറയണ്ടേ
ആ.....
പിന്നെ അമ്മ പറയാന് എത്ര കുറക്കാൻ നോക്കിയാലും ഒന്നു പെറ്റതല്ലേ ഇങ്ങനൊക്കെ തന്നെയാന്ന് പറയും
അതെ പ്രസവം കൈയുഞ്ചതല്ലേ അപ്പൊ അങ്ങനെയൊക്കെ... ന് പക്ഷെ എന്റെ വീട്ടിലെ തൊട്ടുതാഴെ ത്തിലൂ അവളൊരു ഇൻസ്പിറേഷന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ അറിയോ റ്റേ യൂട്യൂ ഇൻസ് ഇൻസ്റ്റാഗ്രാമിലോ ക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ അവള് ആ ഈ ജിം മ്മു ചെയ്തിട്ട് ജി ഏഹ് പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് കഴി ഓലൊക്കെ ജിമ്മിന് പോയിത്തുടങ്ങി ഓള് ജിമ്മിന് പോയിട്ടോൾക്ക് ഒ ട്ടും വയറില്ല ഇപ്പൊ ഭയങ്കര സ്ലിം ആണ് അവള് ആ ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയാ
പക്ഷെ അങ്ങനെ അങ്ങനെ നമ്മള് ചെയ്യാൻ പാടുണ്ടോ ജിമ്മിന് പോകാൻ പറ്റോ ഇരുപത്തെ
അവരതൊന്നും നോക്കി ക്കുന്നില്യ അവർ പറയാണത് ആര ഇപ്പൊ അങ്ങനെ കിടക്കണ എന്നൊക്കെ അവര് പറയണത്
ദൈവമേ
സംഭവം അവളുടെ ചേച്ചീയും അങ്ങനെ കിടന്നുട്ടൊന്നുല്ല്യ കാരണം അതൊക്കെ ഓരോരുത്തരുടേതാ ഞാനും എന്റെ പ്രസവം കൈഞ്ഞതിനു ശേഷം ഞാൻ പത്തു കൈയിഞ്ഞപ്പോ ഞാൻ പണികളൊക്കെയേടുത്തൂ തുടങ്ങിയിട്ടുണ്ട് പത്തു കൈഞ്ഞപ്പോചാ എന്റെ വീട്ടിലെന്റെ ചേച്ചിയും ഞാനും ഇരുപത്തിയഞ്ചു ദിവസം വ്യത്യാസത്തിലാ പ്രസവിച്ചു കിടക്കണതേ
ആ വെറുതെല്ല
ചിയുടെ ഉണ്ണിയും എനിക്ക് ഇരുപത്തിയഞ്ചു ദിവസം ആയിട്ടുള്ള എന്റെ ഉണ്ണിയും പ്രസവിച്ചു അമ്മ അമ്മേം അച്ഛൻ ഞങ്ങൾ രണ്ട് ദിശയിലാ കിടക്കണത് ന അം ചേച്ചി ഒരു പുതിയ വീട്ടില് എന്റെ രണ്ടാമത്തേച്ചീ പണിതിട്ടുള്ള പുതിയ വീട്ടില് താമസിക്കുന്നു ഞാൻ വാങ്ങിച്ച പഴയ വീട്ടില് ഒരു റൂമില് ഏറ്റവും അറ്റത്തു കിടക്കുണു രണ്ടും രണ്ടു മൂല ഇതിന്റെടേലു അമ്മക് അമ്മേടെ അമ്മ ഇണ്ടാരുന്നു അമ്മേടെ അമ്മ ആഹ് പിന്നെ എന്റെ അച്ചാച്ചൻ ഇവർ രണ്ടു പേരും വയസായിട്ട് ഉള്ളവരാ അപ്പോ ഇവരെ നോക്കാൻ പോണം നടക്കണം അപ്പോ ഏഹ് മൊത്തത്തിൽ എല്ലാവരും കുടി ട്ട് ഭയങ്കര ഇഹ് ഇതാരുന്നു അമ്മക്ക് ഓടലും ഇതൊക്കെയാരുന്നില്ലേ അപ്പോ എനിക്ക് പാവം തോന്നി ഞാൻ വിചാരിച്ചു ഞാൻ ന്റെ കിടാവിന്റ ഡ്രസ്സൊക്കെ അലക്കിക്കികോളം മുത്തതും ഉണ്ട് മുത്തത് പഠിച്ചു തുടങി അപ്പ അയിന്റെ യൂണിഫോം പിന്നെ ചെറുതിന്റെ ഡ്രസ്സുകള് എന്റെ ഡ്രസ്സ് സ്സ്കൾ ഇതൊക്കെ ഞാൻ അലക്കാൻ തുടങ്ങി പത്ത് കയ്യിഞ പത്തീസം കഴിഞ്ഞപ്പോ ട്ട കനം. അമ്മാമ്മ എൻ അമ്മ എന്റട്ത്തു വന്ന് കെട്ന്നപ്പോക്ക് അമ്മാമ്മക് കൊർച്ച് മാനസികമായിട്ട് കൊർച്ച് പ്രശ്നങ്ങൾള്ള അമ്മാമ്മയാണ്. അപ്പൊ ആ അമ്മാമ്മ ആ ഈവ് വീണു ആള് ഒർക്കത്തിലൊക്കെ വീഴ് ആ വെള്ളത്തിലോട്ട് വീഴ് അത് മു മൂത്രൊക്കെ ഒഴിച്ചിട്ട് അതിലോട്ട് വീഴാ അങ്ങനെക്കെ ആയപ്പോ രണ്ടുസം കഴിഞ്ഞപ്പ ഞാൻ പർഞ്ഞു അമ്മേരെ ത് അമ്മേന്റടുത്ത് കിടക്കേണ്ട അമ്മയാ മന്നേരം തന്നെ പോയി കിടന്നോളാൻ പറഞ്ഞു അപ്പൊ നമ്മക്ക് ഓറോക്കോയില്യ പിന്നെ പണികളുണ്ട് മ് നമ്മള് അല്ലെ മനസ്സിൽ ആക്കേണ്ടത് അപ്പൊ പിന്നെ ഞാൻ കാരണൊണ്ട് ഞാൻ ചേച്ചിക്ക്‌ ചേച്ചി കൊഴപ്പില്ല ചേച്ചി ചേച്ചിടെ ചേട്ടൻ ള്ള കാരണകൊണ്ട് ചേച്ചിക് കൊഴോപ്പോയില്യേ എന്നുവെച്ച ചേച്ചിടെ ചേട്ടൻ അടുത്തന്നെണ്ട് അപ്പൊ അപ്പോ ആൾക്ക് ആഹ് സമയത ക്ക്‌ പണിയുണ്ടായിരുന്നില്ല്യ കാര്യയി അപ്പോ ആൾ ഫുള്ള് ടൈം ചേച്ചിടടുത്ത ഉണ്ടാവും നിന്നെ നോക്കാനായിട്ട് അപ്പോ നമ്മുക്കായിരുന്ന് ബുദ്ധിമുട് ന്നാന്ന് ഞാൻ അമ്മേടെ ബുദ്ധിമുട്ട് കാരണം ആണ് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം എന്ന് അപ്പൊ അമ്മ എന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടാണ് നി ചെയ്യേണ്ട പെറ്റ് കിടക്കുന്നെ പെണ്ണാണ്ന്ന് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊന്നും നോക്കിയൊന്നില്ല്യ ഞാൻ അതൊക്കെ ചെയ്തു
അതെലെ
എനിക്ക് ആണേ എന്റെ ട്യൂഷൻ പിള്ളേരെതന്നെ കളയാൻ ആയിട്ട് ഇഷ്ടം ഇണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചാൽ ട്യൂഷൻ പിള്ളേര് പോയി കഴിഞ്ഞാ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെ അപ്പോ ഞാന് നമ്മളിങ്ങനെ കുറേ പേർക്ക് എടുത്ത് എടുത്ത്ടുത്ത് എടുത്തിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് എടുക്കാണ്ടിരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഞാൻ ബ ഡെലിവറിക്ക് പോണെന്റെ തലേസം വരെ ട്യൂഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്.
അതെല്ലേ ഞാന് ക്ക്യ ഇങ്ങനെ ഞാനേ. ഓൺലൈൻ ആയിട്ട് ഒരു കുട്ടിക്ക്. ഇപ്പൊ ഇതാ ഈ ഒരു ഒരാഴ്ച ആയിട്ട്ണ്ടാവുള്ളൂ പഠിപ്പിച്ച് തൊടങ്ങിയിട്ടുണ്ട് ഞാനൊരു കുട്ടി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയ
താണോ അല്ല ക്ലാസ്സിൽ
ഇത് നമ്മള അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിന്റെ ട്യൂഷൻ പഠിപ്പിക്കാൻ വെണ്ടി തൊടങ്ങീണ്ട് അപ്പ ഇന്റെ അമ്മ ഒക്കെ കല്യാണത്തിന്റെ മുന്നേ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ നല്ലം പഠിപ്പിച്ചായിരുന്നു ഇപ്പന്റെ അടുത്ത് അമ്മങ്ങനെ പറയേണ്ട് പഠി പഠപ്പിച്ചോ പഠിപ്പിച്ചോ
ട്യൂഷൻ എട്ക്ക്ന്ന നല്ലൊരുവരുമാനാണ് ഇട്ടാ കാരണംന്താവാച്ച ഞാൻ ദാ ഇവിടെ പത്ത് മുപ്പത് പേർക്ക് ട്യൂഷൻ എടുക്കുണ്ട് പിന്ന അതുപോലെ തന്നെ എൻ എ പി പിന്നെ എന്റെ ടൂറത്തേക്ക് ട്യൂഷൻ എടുക്കാൻ പോവണ്ടായിരുന്നു ഞാൻ അപ്പൊ വിത്യാശ്യ നല്ല വരുമാനമുള്ളതാണ് പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു അവിടെ ഞാൻ എൽ കെ ജി പഠപ്പിച്ചിട്ടുണ്ട് ഹലോ